ഓ എന്തടി നിന്റെ അനക്കോന്നുല്ലാത്തെ ഇങ്ങോട്ട് ക്കൊന്ന് വിളിച്ചൂടെ ചുമ്മാരിക്കുമ്പോ
ഓ ഞാൻ വിചാരിച്ച് നീ വിളിക്കും നീ തെരക്കാന്ന് വിചാരിച്ചു
ഓ തെരക്ക് നോക്കിന്ന് വിളിക്കാത്തൊരു വ്യക്തി
ഉം എന്തൊക്കെയുണ്ട് വിശേഷം
ഓ ഇങ്ങനെയൊക്കെങ്ങ് പോവുന്നു ഞങ്ങള് പുതിയൊരു മെമ്പറെ വേടി ച്ചു ഇല്ല ഞങ്ങള് വീണ്ടും അയിന്റെ സങ്കടം മാ ഇപ്പം ഞങ്ങളൊരു പപ്പിക്കുട്ടിയെ വേടിച്ചു
പൂച്ചയെ മാറ്റിയൊരു പട്ടിയായോ
ആ
ഇനിഎന്നാന്നാവോ പുള്ളര് വന്ന് അയിനെ തോറന്ന് വിടുന്നേ
അ അന്നവന്റെ കൈ ഞാൻ വെട്ടും ആ രണ്ടുസം ആയടി നിന്നെ വിളിക്കാൻ പറ്റീ ആ ഞാൻ രണ്ടുസം കഴിഞ്ഞ സങ്കടം വിളിച്ചു പറഞ്ഞെ. അയിന്റെ ഓര് വന്നപ്പോഴും രണ്ടുസം കിഴിഞ്ഞ വ ആ അത് ഇങ്ങനെ വേടിക്കാനൊന്നു ഉദ്ദേശ ല്ലാര്ന്നു ഇങ്ങനെ ചേട്ടന് ഒരിടത്ത് അവന്റെ കൂട്ട്ക്കാരന്റെ വീടി
ആ അവർക്കെന്തോ പെറ്റ് ഷോപ്പുണ്ടോ അതോ
അല്ല അവന്റെ വീട്ടിൽ പോയപ്പോ വേറെ കടയുന്നുണ്ട്
ആഹ് ആഹ്
അങ്ങനെ നോക്കി വെച്ചു വെലയൊക്കെ ഞ ഞങ്ങളോട് ഒന്ന് ചോദിക്കാതെ എല്ലാം ഉറപ്പച്ച് തന്നെ ചെയ്തോടെ വെച്ചിരൂന്നാ വീട്ടീന്ന് രക്ഷിതാക്കളെ കൊണ്ട് ദേ പറഞ്ഞിട്ട് പോയതാേ
ഉം
പേരന്റിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് അത്ര നേരത്തേക്കൂടെ ഇവിടെ നിർത്തേണം പറഞ്ഞ് കൊണ്ട് വന്നതാ ഇവിടെ വന്നിട്ട് അതേ ഒരു പട്ടി കൂടി എന്നെ അവ അതിന ചാ ല്ലെടി ഞാനിതൊക്കെ പറഞ്ഞാ ഭയങ്ക ഇതാവല്ലോ ഇ ഞാൻ പിന്നെ വീട്ടുകർ സമ്മതിപ്പിക്കണം ഇടി ഇങ്ങോട്ടൊന്ന് ഞാൻ ചോയ്ച്ചു എന്തുവാടാ ഇങ്ങോട്ട് ഒന്ന് വാടി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വിളിക്കുപ്പോൾ ഇങ്ങനെ ആെ ചോദിച്ചു എന്നായാലും ഞാൻ പറഞ്ഞ എന്തുവാ പറ ആഹ് അതെ ഞാനിങ്ങനെ പോയ വഴിക്ക് ഒരു പട്ടിയെക്കണ്ട് ഞാൻ ശേ അപ്പട് ഞായങ്ങ് പിന്നങ്ങട് ഫ്ലാറ്റായല്ലാ ആഹ് ഞാൻ പറ അവന് ആദ്യം അവതരിപ്പിക്കാൻ ഒരു വെഷ് ന്നെ ഒള്ളാര്ന്ന് ബാക്കി ഞാഞാനേറ്റല്ലോ ആഹ് ഞാൻ പറഞ്ഞഞ് അതിനിപ്പ ഞാനെന്താ വേണം സമ്മതി അമ്മേട് പറഞ് സമ്മയ്ച്ച അങ്ങട് വരും ച്ച് പൈസയാ ആഹ് അതൊക്കെ എന്റെ കയ്യി കൊറച്ച് കാണും പിന്നെ കൊറച് ച്ചനമക്ക് അവിടുന്നും ഇവിടുന്നും എടുത്ത് ആക് ചന്തെന്നൊക്കെ മേടി യ്ക്കാ ഞാൻ പറഞ് അന്നേരം പറയാ അപ്പഴെ ഇവക് ഇതെന്റയാണ് ഒന്നാമത് നമ്മട ഒരെണ്ണം പോയതേ ഒള്ളൂ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ അന്നേരം നമുക്ക് അടുത്തരെണം വരുമ്പോ ഇനി അത് വരൂ എന്നൊന്നും തോന്നുന്നില്ലഡി ഇത്ര അല്ല ഇത്രേം ദിവസം നാളെ വരും വരും ന്നാടി ഒ പറഞ്ഞുഡാ പുതിയത് കിട്ടൻ വലിയ വെ ത്തില്ലല്ലോന്ന് ആയിക്കാതന്നേടിക്കണ്ടേ ഞാൻ ചോയിച്ചെഡാ ഇനി അത് വന്ന് ആ ഇനി ഒന്ന് വരുംന്ന് തോന്ന് ന്നില്ല വരണോങ്കി വരണ്ട സ് സമയകറ് കഴിഞ് ഞാൻ തെ ഞാൻ പറഞ് ഞാനൊന്ന് പറഞ് നോക്ക് പിന്നെ ഞാനങ്ങ് ഏറ്റ് പിടിച്ചില്യോ പിന്നെല്ലേ ഇവ അവിട ചെന്ന് ഇവര അച്ഛനമ്മ ഓക്കെ പറഞ്
കുട് ഉണ്ടായിരുന്നോ അതോ മറ്റേന്റെ കൂട്ടിലിടുവോ
അല്ല വേറെ വേടിച്ച് പൂച്ചേടെ ചെറുതാര്ന്നടി ഇതിനെ ഇടാൻ പറ്റത്തില്ല അന്നേരം ആഹ് ചെറു ഒരുമാതിരി ആഹ് ച്ചേ എന്റെ നല്ല പ്രായം ക കഴിഞ് ഒഹ് അന്ന സ് ഓ ഒരുപാട് അങ് വലുതുവല്ല ഒരുപാട് ചെറുതുവല്ല ത്രെ ഉള്ളു അന്നേരം എങ്ങണാ അവ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പൈസ തന്ന് കേട്ടോ അങ്ങനെ ഞാനും അവനും കൂടെ പോയി ഒറ്റക് പോവാൻ പറ്റത്തിലല്ലോ അതിനാ വേടിക്കാൻ തിരിച്ച് കൊണ്ടുവരണ്ടെ അങ്ങനെ ചെന്നപ്പഴാ ഞാൻ അറിയുന്നേ ഇവൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാ വന്നേന്ന് അവൻ പറഞ്ഞു നീ എന്തായാലും കൊള്ളാം നീ നേരി ട്ട് പർഞ്ഞു അമ്മയ് വഴക്ക് പറയ്ന്നയ്ന് അവ എന്റെ പേരിൽ നൈസ ആയിട്ട് കറ്റി അതക്കെയാ ന്നവൻ പറയ്‌ന്ന് ത്രെ തറീഞാ കാലത്ത് ഇങ്ങനെക്കയ ജീവി ക്യോ ഇങ്ങനത്ത കുറച്ച് അടവൊക്കെ വേണം എന്നിട്ട പറയുവാ വീട്ടുകാര് ഞാൻ പറഞ്ഞ സമ്മതിച്ചു വരണമെങ്കിൽ നാലിവസം എടുക്കും അപ്പഴത്തേക്ക് ഇതിനേ ആരെങ്കില് കൊണ്ട്പോകും പിന്നെ എന്തോക്ക പ്രയോജനം പിന്നെ നമ്മൾ ഈ പൈസയും കൊണ്ട് ലോകം മൊത്തം ചുറ്റിയാലും നമുക്ക് കിട്ടത്തില്ല. ആ അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുര്ന്നതാ കൊണ്ട് വന്നു. ഇത് അ പൂട പട്ടി നമ്മുടെ മറ്റേന്റെ അത് തന്ന
ആ എനിക്കും ഒന്നു വേണമം എന്ന ഇണ്ടാർന്നു
വെറുതെ വെടിക് നല്ലതാ ആരൂല്ലാത്തപ്പ അതെങ്കിലും കൂ ട്ടുണ്ട്. ആ എനിക്ക് ഇങ്ങനെ ഡിപ്രഷനൊക്കെ അടിച്ച് ഞാൻ പറഞ്ഞില്ല ആ സമയങ്ങളിലൊക്കെ എന്റെ വലതു വശത്ത് മറ്റേതായിരുന്നു. ഇപ്പൊ വലതും ഇടതും രണ്ടുപേര് കിട്ടിട്ടുണ്ട് ഇല്ല പണ്ട് ഒരണ്ണം ഇടണ്ണം പെറ്റ്. ആ ഒ രണ്ടെണ്ണം ഉണ്ട് ഇപ്പം വേറെണ്ണത്തിനെ ഒരുദിവസം വൽ കിടക്കും ഇപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടെവകിടക്കുന്ന നടപ്പ് ഓ വന്നപ്പോ രണ്ടും കൂടൊന്നും ത്ത് കോർത്ത് ആ അത് രണ്ടും കൂ ടെ ഏറ്റി പിടിച്ച്. ഞാൻ വിചാരിച്ച് തീർന്ന്. ആ രണ്ടും കൂടെ അങ്ങ് തിരിഞ്ഞ് രണ്ടും ഒരെ ഇതല്ലേ. എനിക്ക് തോനുന്നു അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ച് ഇനി കണ്ണാടി വല്ലോം ആണോന്നു. ആ പിന്നെ സൈസിന്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വിജാ സ്സ മിക്കവാറും തേഞ്ഞ് മിക്കവാറും മേടിച്ച പൈസ മിക്കവാറും പോയി. ഇതിലും കുറഞ്ഞ പൈസ ക്ക് മിക്കവാറും ആർക്കേലും കൊടുക്കേണ്ടി വരും ഇത് രണ്ടും കൂട കള തല്ല് പിടിക്ക്ന്ന കാരണം പിന്നെ എന്താലും ഒക്കെ സെറ്റായി. ഇല്ല രണ്ട് കൂടാടാ. കാരണന്ന് വെച്ച് കഴിഞ്ഞാ മറ്റേവനന്നെ കിടക്കാനത് സ്ഥലമില്ല. ആ അതെ അവനയിനത്ത് കിടക്കാൻ അവനെ സ്ഥലവില്ല ഇനി അവനു കൂട് വലുതാക്കണൊന്നാൻതോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നെ ഇപ്പൊ ഓ ഇനി ഒരു പൂച്ച വേണ്ടാന്ന് വെച്ചു. ഇനി അതെങ്ങാനും തിരിച്ചു വന്നാലോ?
ആ ബിരിയാണി വിളമ്പിയാല്-
ആ വിളമ്പൂആയിരിക്കും മിക്കവാറും വീട്ടുകാരെന്റെ ത്തെന്നെയായിരിക്കും എന്നത്ത് ആ ആ അതെല്ലം കണ ക്കൽണ്ടാവേനും ഇപ്പൊ ഇല്ല കാട്ടികൊടുക്കും മൂട്ടികൊടുക്കും കാട്ടിക്കേറോട് ഇപ്പന്ന് പറയുന്ന വേലെയാ ഇവ എല്ലാ ഇങ്ങന ചെയ്യുന്നെ എല്ലാ എന്റെ മണ്ടെ വെച്ചിട്ട് ഇവൻ പറയും അവളുടെ ഇഷ് അവളുടെ നേ സാധിച്ചു കൊടുത്തലെന്താ അവൻ ഇടാന്ന് പറഞ്ഞ പാതി അ ബാക്കി അച്ഛൻ തന്നേക്ക്
കണ്ടെന്നൊന്നും ചോദിച്ചില്ലേ?
അത് എങ്ങനെ അതൊക്കെയ അവൻ പറയ അവന് പാട് അവ എന്നെ വിശ്വസിച്ചപിന്നാണോ അവ അമ്മേവിശ്വസി- ഞാൻ എല്ലാ ട്രിപ്പും വിചാരിക്കും ഈവൻ ഇങ്ങന- പ്പോ കണ്ടപിടിച്ചില്ലേ ഇനി ഞാൻ വിചാരിക്കു ഇവന്റെ- കള്ളത്തരത്തിലൊന്നും വീഴരുന്നു പക്ഷെ എങ്ങനാന് അറിയത്തി ഞാന അറിയതങ്ങ വീണു- പോവും ഇവൻ ഞാൻ സ്ട്രോങ്ങ്‌ ആയിട്ട്- ഡബിൾ സ്ട്രോങ് ആയിട്ട് നിന്നാലും ഇവ ഒരു എന്തെങ്കിലും ഐസ്ക്രീമോ ചോക്ലേറ്റോ കൊണ്ടുവന്ന്, എന്നെ വീഴത്തിരിക്കും. ഹാ അങ് വീണു പോവും പിന്നല്ലാതെ. അല്ലതെ അവന്റെടുത്ത് വായിട്ട് ചോദിച്ച അവൻ വെടിച്ചേരുത്തില്ല ഇങ്ങനെത്തുള്ള സമയം ഞാൻ തിന്നട്ടെ കുഴിൽ ഒന്നും വിഴനേ അല്ല ഞാൻ അറിഞ്ഞൊണ്ട് വിഴുനാതാ കേട്ടോ ഇതെങ്കിലും തിന്നോട്ടെ പിന്നെ പിന്നെ അങ്ങനെ ഞാനിപ്പോ നമ്മളിപ്പോ അറിയാതെ വന്ന് വീണ കഴിഞ്ഞാ ഒരു മി ട്ടായിലോക്കെ അങ്ങ കെറയ്ക്കും പക്ഷേ അറിഞ്ഞിട്ടങ്ങാണം ഞാൻ ത്ത് വീഴുവാന്നെങ്കിൽ അവസാന നിമിഷം വരെ ഞാൻ അവനെ മുടിപ്പിക്കും ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ അവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞേ ആഹ് എന്തരൊക്കെ ആവ എന്തല്ലാവൻ ജയിക്കട്ടെ എന്റെ ആങ്ങള ആയിപ്പോയില്ലേ
ഓഹ് ബ്രദർസ്നേഹം
അങ്ങനെ ഒരണ്ണത്തെ കിട്ടി
അതിന് ഫുഡ്‌ ഒക്കെ ഇനി എന്ത് കൊടുക്കും മറ്റേന്റെ അതാണക്ക് കൊടുക്കുവോ
ഇവിടെ എനിക്ക് ഈ പൂടപ്പട്ടിയോടാണ് ക്രസ് അവനും അതേപോലാ അവൻ അങ്ങനെയില്ല അവൻ ഇതിനെ കണ്ടപ്പോ ഒരു ചെല്ലം തോന്നി വേടിച്ചു ചെല്ലം കേട്ടിട്ടില്ലേ
തു ഉം ആ
പേടിച്ചു നീ എന്നെന്നെയയന്ന തുപ്പിയേ
അല്ല താഴെത്തുപ്പിയതാ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്തുന്നില്ല
ഓഹോ അതരെ എന്നെയാ ആന്നാണ് പറഞ്ഞു വരുന്നേ
ഞാൻ പറയുന്നില്ല നിനക്ക് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും മള്ളയ്യ
ഓ നീ ഒന്നും ചെയ്യണ്ടടേ എനക്കെ അങ്ങ് പോന്നു കഴിച്ചതാ നീ ഒറങ്ങണം ഇപ്പൊ മഴ ആയില്ലയോ നീ തണുവാ തണു തണു തണു തണു ആ ഇപ്പൊ പൊതച്ചോട കിടക്ക എന്താ അ സുഖം വെയിലും ഇല്ല ഇപ്പ എവിടെ ഇപ്പൊ യാത്ര പോകാൻ പറ്റിയ ടൈം പക്ഷെ തണു കാരണം പുറത്തിറങ്ങ അെ
വലിയ തണുപ്പൊന്നും ഇവിട്ട ഇല്ല നിലക്കാലങ്ങളന്നല്ലോ ഓ നീ നീ ഭയങ്കര തണുപ്പുകാരിയാണല്ലോ
ഓ എന്നെ സംബന്ധിച്ച് അവ എന്നോട് പറ നിനക്ക് ഇപ്പവാവാ ഞ അല്ല എനക്ക് ഇല്ല ഇപ്പോൾ ഒരു വെയിലത്ത നിക്ക് പുറത്ത് പോണം ചായൊടിക്കാൻ ആ ചൂടത്ത് ആരും ചായ പിടിക്കാത്തപ്പോ നിനക്ക് ചായ വേ അല്ല ഞാൻ പറയാ അന്ന പറയാ ഈ തണുപ്പ് പിടിച്ച് നിനക്ക് ചായ പിടിക്കാൻ പോല ഞാൻ പറയാ അല്ല എാ പട്ടി വരൂ ഇപ്പ ഈ തണുപ്പും പിടിച്ചുകോണ്ട് വണ്ടിക്കകത്ത് കോച്ചി പോ അവോട്ട് കാർ എടുക്കുവോ അതുംല്ലേ ഞാൻ പറയാ നീ കാർ ഞാത്ത് ചില്ല ഇട്ടിരിക്ക വേണ്ട ബൈക്ക് വരുന്നേ വന്നാൽ മതി
ചില്ലട്ട ഇരിക്ക അതിനകത്ത് ഏ സിയിടണ്ടേ നിങ്ങ സാധാരണ ഏ സിയാന്നല്ല ഓടിപ്പോ ഇടുന്നത്
അതല്ലേ പറന്നെ ക്ലൈമറ്റ് മാറി വരുന്നതിനനുരിച്ച് ഞാ എനിക്ക് എന്തക്ക
മ്ടാണ് മീൻ
അപ്പ എന്തായാലും ഇങ്ങനൊക്കെ പോ ഇപ്പൊ ഇപ്പ മഴ കാരണം മഴത്ത് പോലും മഴയെ ശപിക്കുവാ ഞാ ഇപ്പോരുന്നു ഓ ഇപ്പ വീണ്ടും തുണിയൊണ ക്കുക്ക കഷ്ടമായിട്ട് അത് മാത്ര അല്ല ഇപ്പൊ ഞാൻ വിചാരിക്ക താന എങ്ങാണ് ഇല്ല ഫാൻ ഇട്ടിട്ടി ഇരിക്കാണ് രാത്രി പണ്ട് ച ചൂടുള്ള സമയത്ത് പാതിരാത്രി അങ്ങോട്ട് കിടക്കുമ്പോഴേ കറണ്ട് പോയിരുന്നു ഇപ്പൊ കറണ്ട് പോകണന്ന് പ്രാർത്ഥിച്ചാൽ പോലും അത് പോുന്നില്ലേ ആ ഞാൻ അവസാനം കോച്ചി പോയി ഞാൻ കമ്പിളിയൊക്കെയിട്ടിങ്ങനെ വയ്യ എന്റെ കാ മൂക്ക് വരെ തണത്തു അവിടെ മഴയൊന്നുമില്ലേ
അത്ര തണുപ്പൊന്നുമില്ല
ഓ ഇവിടെ പക്ഷേ വേറെ ആർക്കുമില്ലാ എനിക്കെ ഉള്ളു ത്തോ
ഓ ഉറക്കം വരുന്നില്ലടി
അതല്ലേ ഞാൻ പറഞ്ഞെ ഇപ്പോ മൂടിപോതച്ച് കിടക്കാൻ പറ്റത്തി സമയാന്നെന്ന് ഇനി കിടക്കത്തില്ല നീ ഉറങ്ങണ്ടന്ന് പറയും ഇവിടെള്ളോര് അപ്പഴേ എനിക്കെ എനിക്കിപ്പഴേ എനിക്ക് കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങണം ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ശല്യപ്പെടുത്തിയാ എനിക്ക് വര്ന്ന ദേഷ്യം അന്നത്തെ ദിവസം
ഉം ആ ശരി നീ പോയ്‌ കിടന്ന് ഉറങ്ങ് ആ എനിക്ക്‌ ഉറക്കം വരുന്നു നീ പറയുന്ന കേ
ആ ശരി എന്നാ